ഹലോ
എന്താ അവിടെ മഴീം പെയ്തോ? ആകപ്പാടൊരൂ ഒച്ചീം മ്പഹളും.
അത് വണ്ടി പോവുന്നേ അവിടെ അല്ലേ ഇവിടുത്തെ വഴി. കൂടെ വണ്ടി പോണതാ.
ആ അത് ശരി.
ഉം
പിന്നെ വേറെ എന്തൊക്കെ?
പിന്നെ വേന്തൊക്കാ ഏതാ ഈ അടുത്ത് കണ്ട മൂവി?
ഞാനിപ്പ ടുത്ത് ദൃശ്യം കണ്ടു പിന്നെ കറുപ്പ്ല്ലേ?
ആ കറ്പ്പ് കറ്പ്പ് ഓട്ടിട്ട് ട്ടിലെറിഞ്ഞു.
അത്പ്പെ ഞാന എങ്ങനെ കണ്ടിണ്ട നീന്മാര് റ്റി തന്നതാ ആ്മാർക്ക് എവടനേലൊക്കെ മക്കൊണ്ടിരുമ്പോ ഞാനും കാലും ആ ഫോ കണ്ട പോയറ്റില് ദൃശ്യവും വാഴയും കണ്ടിത്തോള്ളു
ആ എനിക്കും കാണണം കറുപ്പ് കറുപ്പ് കാണാണ്ട് ആ ഇഷ്ടാ
ആരാണ് നടൻ
എനിക്ക് സൂര്യ സൂര്യന ഇഷ്ടമാണ് ചേച്ചിയ രവിജയ്സാനാ
നാണ് സൂര്യ ഫേന ആയി അ അവസാനം സൂര്യഫേന ഒരുത്തനെ കെട്ടേണ്ടി വന്നത് അള് സൂര്യന്റെ കൂടെ പോയി ഫോട്ടോക്കെ എടുത്തിട്ടുണ്ടായി
അതില് അത് കണ്ടപ്പോ ഇംപ്രസ് ആയി ഉണ്ടാവല്ലേ
ഞാൻ പ്രസായിട്ടൊന്നുമല്ല അത് പറഞ്ഞാണ്ടായിന്ന എന്നന്നെ കുഴിലിട്ടത് ഞാനും ആ ഒരു ഫാനയതോണ്ട് ഞാനും ഇടക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് തക്കും അപ്പൊ ആള അതിനൊക്കെ ലൈക് ക്കൊക്കെ അടിച്ച
ഉ ഇങ്ങനെ ഓൺലൈൻ ആയിട്ടെ ഫ്രണ്ട്സ് ഏതാ
അത ഞാന വസ് ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം പറഞ്ഞു വരുമ്പോ ആ അങ്ങക്ക് അവിടെ എങ്ങനെയാന്ന അറിയില്ലേ ഞാൻ പറയല്ലേ എൻ്റെ അമ്മ
മൊറച്ചർക്കനാ
അല്ല കേക്ക് എന്റെ അമ്മ
അമ്മ
അമ്മക്കേ അമ്മ അമ്മമ്മ
അമ്മമ്മ
ആ അ അമ്മമ്മയുടെ അനിയെത്തി ആ അനിയത്തിയുടെ മോനെ ആ
റിലേഷന ഒന്നുംല്ലല്ലോ
എങ്ങനെ
ബ്ലഡ് റിലേഷൻ അല്ലല്ലോ
അല്ല ബ്ലഡ് ആവില്ല നമ്മള് അച്ഛന്റെ ബ്ലഡ് അങ്ങനെയല്ലേ പോവുള്ളു അമ്മമാരെ വഴി വരില്ലല്ലോ
അമ്മമ്മേന്റെ അനിയത്തിന്റെ മോനാ
ആ അവവിടെ അച്ഛൻ വേറെല്ലേ
അപ്പ എങ്ങനെ ഇഷ്ടത്തിലായത്
അതൊക്കെ ഒരു കഥന കഥാണ് കുട്ടി ഉം
കല്യാണത്തിന് ഒക്കെ കണ്ടിണ്ടാവല്ലേ അല്ല അടു
ആ ഞങ്ങള എല്ലാ എന്തിന ഒരുവിധം പരിപാടക്ക് ഒക്കെ എല്ലാരും കാണൊക്കെ ചെയ്യേ ഞങ്ങളൊന്നും മൈൻഡ് തന്നെ വിരിക്കില്ലായിരുന്നു ഞാൻ നോക്കുമ്പോ ഒരു മോതിച്ച ഒരു സാധനം രിക്ക നമ്മളോട് മിണ്ടൂല ചിരിക്കൂല അങ്ങനെക്ക ഒരാളായിന്നോ അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാക്കുവോ ലാസ്റ്റ് തലയിൽ ആയി യ
ഇവിടെ അടുത്തന്നാ അമ്മമ്മന്റെ അവിടെത്തന്നാ
ആ ആള് പൂക്കൂട്ടും പടം ഞാ കാളികാവു
അതല്ല അമ്മമ്മന്റെ വീടിന്റെ അവിടെത്ത തന്നെയ ആായിുന്നോ വീട്
അല്ല ആരുത് ആളെയോ അവര് മുക്കം മുണ്ടേരി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ
മുക്ക
ഉം മുക്കം ഒരു സ്ഥലത്തി പേരാണത് ആഹ. അരീക്കോട് ഭാഗം.
ആഹ അതറിയ.
ആഹ അവിടെര്ന്ന് അവരെ വീട്. പിന്നെ അവിടുന്ന് താമസം മാറി ഇങ്ങട്ട് പോന്നതാ.
ഓഹോ.
ഉം. അങ്ങനെ ഞങ്ങളെ നാട്ടിക്ക് വന്നു.
ഉം.
. വല്യ ലൗവ് മാരേജ് ലവായി അങ്ങനെ പ്രേമിച്ചച്ച് നടന്നിട്ടൊന്നുല്ല. അവൾക്ക് ഇഷ്ടമായി ജസ്റ്റ് വീട്ടിൽ പറഞ്ഞു ഞാനപ്പോ ഇന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞുവീട്ട ട്ടുകാര്ർ സമ്മതികാണെങ്കില് എനിക്ക് കൊഴപ്പല്ലാ
ചിര് ന്നോ?
ആഹ കൊഴപ്പൊന്നുല്ല അവര് പിന്നെ. അമ്മേ ഇൻക് ഐ ബോ ന്നില്ല ഇപ്പൊ പിന്നത് പറയ സമ്മ ണ്ടായിരുന്നുന്ന് ഇപ്പ പറയൂ അയ്യോ. ഒരു കണക്കിന് ഫാമിലിക്ക് കല്യാണം കഴിച്ച്ു പോവാതിരിക്കുന്നതാണ് നല്ലത് ഉം.
അതെ.
ഉം. ഏ ചെറിയൊരു തട്ട് എവിടെേലും വന്ന കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും നമ്മുക്ക് വേണ്ട ആൾക്കാരല്ലേ? അങ്ങോട്ടും പറയാൻ പറ്റില്ല ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ അങ്ങനെ. ള്ളാെ ചുരുകൊ ഒഴു വാക്കുന്നതാ നല്ലത്.
ഉം.
കേ തലേല് ഇങ്ങനെ വ നീളത്തി വരച്ചിട്ടുണ്ടാവും അതലെ നമ്മള ഒക്കെ നടക്കും. കൊള്ളു ങ്ങനെ.
ആ അതെ എല്ലാം ഒരു ഇതാണല്ലോ.
ഉം അ നക്ക് എങ്ങനത്തെ എനക്ക് ലവ് മരേജ ജാണോ അതോ വീട്ടുകാര് കൂടെന്ന് കണ്ടെത്തി തന്നെ ഏതാ അൻ ഇഷ്ട്ട പ്പെട്ണഹ്.
ക് എങ്ങനെ ലവ് യ്തിട്ട് ലൈക്ക് ആഹ് വീട്ടില് പറയാ ഇപ്പല്ല നമ്മള കുറച്ച് ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നോക്കണം എന്നാണ് ആഗ്രഹം.
ആ അത് ശരിന്നെണ്. അപ്പ നമ്മളെ ആ നമ്മളെ കല്യാണം കഴി ക്ണ ആൾക് ഒര് ജോലിണ്ട് നമ്മളെ നോക് അത് കാര്യല്ല നമ്മുക്കും കൂടി എന്നേലും ഉണ്ടാവണം. നാളെ ഒരു പ്രശ്നം വന്നാല് നമുക്ക് ആരുല്ലെങ്കിലും ഒറ്റയ്ക്ക് ന്നിക്കാ കഴിയണം.
ഒറ്റക്ക് അത് അതന്നെ.
അതാണ്.
ഇപ്പത്തെ ജനറേഷനില് അങ്ങനെ നടക്കുള്ളു.
ശെരിയാ ഇപ്പൊ. ഇപ്പൊ അയ്ന് പറഞ് രണ്ടാമത്തേന് രണ്ടും രണ്ട് രീതിക്ക് രണ്ടും രണ്ട് സൈഡായിട്ട് പോവല്ലേ ചെയ്യാ. മറ്റേ പണ്ടൊക്കെ പറഞ്ഞാ ഒരുപാട് എന്ത് പ്രശ്നം വന്നാലും പിന്നിം കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് .
ഫമിലീനോക്കെ കാലോച്ചിട്ട്.
ആ ഇന്നതൊന്നുല്ല ഫാമിലില്ല ആരും. പറഞ്ഞാലും ഞങ്ങക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങള് ചെയ്ല്ല. മ് മ് വേറെന്തൊക്കെ ഇന്ന് നൈറ്റ്‌ എന്ത ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണോ അതോ ഞിണ്ടാക്കണോ?
അല്ല റെഡിയാണ് അമ്മക്ക് നൈറ്റ് ഇണ്ടാവുമ്പോ നൈറ്റാവുമ്പോ എല്ലും നേരത്തെ എക്കെ റെഡിയാക്കും. അപ്പൊ രാത്രിത്തേക്ക് ഉച്ചെതന്നെയിരിക്കും ഇരിക്കും രാത്രി ണ്ടാവാ
അൻക്ക് എന്തെങ്കിലും ണ്ടാക്കാൻ അറിയോന്ന് കേക്കട്ടെ ലിസ്റ്റ് പറയൂ
ആഹ് ഞാൻ എല്ലാം ണ്ടാക്കും.
അ ഞാൻ മേഗി ണ്ടാക്കും ചായ ണ്ടാക്കും.
ഹ് ഹ്
വ്വരില്ലെ ബെമ്പർച്ചിരി അത് കാണാറുണ്ടോ?
ബമ്പർച്ചിരി ഇല്ല എടെക്ക് ഇവിടെ അച്ഛനും അമ്മീം കാണും
അതിലൊരു കുട്ടീനോട് എന്തൊക്കെ ണ്ടാക്കാൻ അറിയുംന്ന് ചോയ്ച്ചപ്പോ പറയാണ് ഞാൻ മേഗി ണ്ടാക്കും ചായ ണ്ടാക്കും. ഉം പറഞ്ഞാ
അത് മതിയല്ലോ ജീവിക്കാൻ.
ആ എങ്ങനെലും പട്ട്ണി കെട്ക്കാതിരുന്നാ പോരേലെ
അതെ
ഇക്ക്യോക്കെണെങ്കിൽ മാഗി ആണ് എളുപ്പം.
ആ
ഉം
ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടോ എന്തെടുക്കണംന്നാ? ഹലോ
ഹലോ
ഹലോ
റേയ്ഞ്ച് പോയോ? ഹലോ ഹലോ അതന്നെയേണ് കേക്ക് കേക്ക്ണില്ലേ?
ആ കേക്കാം
ആ അയ്ന്റെ എടക്ക് എന്തോ പറ്റികിണ്
ആ അതല്ലേ ആരോ വാട്സാപ്പില് വിളിക്ക്ണ്ട്.
ആ അതോണ്ടായതാ ഞാൻ വിചാരിച്ചു റേയ്ഞ്ച് പോയതാ നെറ്റ് കഴിഞ്ഞു ജാരിച്ച്
ഇല്ലല്ല ആരോ വിളിക്ണ്ട് കോളെയ്യാനേരിക്കും ഇവരിങ്ങോട്ട് ങ്ങനെ വിളിക്കും.
ഇന്റെയ്ല് ഈ നമ്പർ വന്ന് കഴിഞ്ഞാ അത് സെ സെറ്റിങ്സില് ഇല്ലാഞ്ഞിട്ടാണ് തോന്ന്ണ് നമ്പർ വന്ന് കയ്ഞ്ഞാല് അവരത് കാണില്ല. അത ഞാൻ പിന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് വെരാൻ പറയണെ അതാണ്.
ആ
അല്ലെങ്കി കിട്ടൂല. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ കൊറെ പേര് മെസ്സേജയച്ചു ഫ്രീ ആണോ യ് ചോയ്ച്ച് അങ്ങനെക്കെ. ആ ഞ് ഈ ഇയ്യ് അന്റെ കയ്യാ ന്നായി ത്തൊന്ന്ണ്ല്ലേ
ആഹ് കൊറെ ഏകദേശൊക്കെ
ഉം
ഉം
ഇതെങ്ങനെയാ വന്നത് ഫ്രണ്ട് മുഖേനോ
അല്ല നമ്മള് ഓൾറെഡി വർക്ക് ചെയ്തിരുന്നു മുന്നേ
ഇത് ഇതിത്തന്നെ അതാ വേറെ
ഇത് ഇതിലന്നൊയിരുന്നു തോ അല്ല അത് വേറെ എര്ന്നു തോന്നു
ആഹ് ഞാനും ചെയ്തിട്ടുണ്ട് അതൊരു മെച്ചുള്ളത്ണ്ടെന്നെയാണ് ഇത് നിന്നത് കട്ടോ അത് പറ കാര്യം ഇല്ലെങ്കി പിന്നെ എന്താ പ്രാന്താലേ ഇന്നന്റെ വീട്ടാര് കള്യാക്കലൊട്ങ്ങി
പിന്നെ ഇപ്പത്തെ ഇതില് പൈസക്ക് വേണ്ടി എന്തും ചെയ്യല്ലോ
ആഹ് ന്റ നിയ്യമ്മാര് ഓരോന്ന് പറയലോടങ്ങി ഒക്കെ ഫേക്കാണ്
ഉം ആ ആയിക്കോട്ടെ പൈസ കിട്ടിയാ പറയണ്ടാ
ആഹ് അതന്നെണ് ഞാൻ കാണിച്ചരാ ർഞ്ഞിട്ട്ണ്ടേ അന്റെ സൗണ്ട് കട്ടിട്ട് പറയാ അതൊരു ആൺകുട്ടിയാണ് റയും
ആ
റ്റിക്കാനാണ് പറയും
ഉം അവിഹിതം എങ്ങാനാണ് വിചാരിക്കോ
ഏഹ് ആഹ് അ വേറെ എന്തൊക്കെയ ഇവിടത്തെ മഴ ഞാൻ പറഞ്ഞില്ലേ മഴ പോയി
ഉം ഞാനെന്നാ കൊറച്ചായിഞ്ഞിട്ട് വിളിക്കാം ഉം ഓക്കെ
ആഹ് ഓക്കെ